ഹലോ
ക്ലിലയർ ആവ്ണ്ടോ കേക്ണ്ടാ
ആഹ് കേൾക്ക്ണ്ട്
പിന്നെന്തൊക്കെ
എന്തൊക്കെ സുഖം അങ്ങനെ പോണ്. അവിടെ എന്താ കാലാവസ്ഥക്കെ എങ്ങനെയുണ്ട്?
കാലാവസ്ഥങ്ങനെ മൂടി വരുന്ന്. മോള് അതേമാതിരി പോകുമ്പോ വലിയ കുഴപ്പന്നുല്യ. അവിടുന്നങ്ങനെ പോയി വണ്ടി കയറിയപ്പം പെരും മഴ. ഞാനിങ്ങട്ട് വിളിച്ച പക്ഷെ പിന്നെ വണ്ടിയിലാണെന്ന് പറഞ്ഞു വണ്ടിയൊക്കെ നിർത്തിട്ടല്ലോ വണ്ടി റോഡൊക്കെ ഫുള്ള് വെള്ളം നിറഞ്ഞു.
ഏഹ് അഹ് ശരി
രാവിലെ ആദ്യം മഴ പെയ്തകണേ രണ്ട് നാത്തൂമാർ പൊയ്ക്ണ് അപ്പൊ ഓള് വന്ന ഇങ്ങനെ അവളോട് വിശേഷം ചോയിച്ചിരിക്കാണ് അപ്പളാണ് കോള്
ഏഹ് അത് ശരി
വണ്ടിന്റെറെ ഏച്ചിട്ടിട്ടും കൂടെ ഉള്ളേക്ക് ഗ്ലാസിന്റെറെ ഉള്ള കൂടി മൂടൽ വരെ എ സിക്കിട്ടും കൂടെ വണ്ടിവേ വട്ടാൻ പച്ചണംില്ല അറിയാം അപ്പ കണ്ണാണൂലല്ല അല്ല മഴെയ്തല്ലേ വണ്ടി പൊറത്തക്ക് അങ്ങനത്തെ മഴ ഇല്ല
ഓള് കാറോട്ടി പോവാവൂല്ലേ
അല്ല എന്റെപ്പ കൂടോ ഓളോ ഡ്രൈവിംഗ പഠിച്ചോണ്ടിരിക്ക നമുക്ക് സ്കൂട്ടിണ്ട് അവക്ക് ലൈസൻസ് കട്ടിയിട്ടില്ല കാറിന്റെ ഡ്രൈവർ
ലൈസൻസ് എടുത്തിട്ടുണ്ടാവൂല പഠിക്കണള്ളു നിങ്ങളെ എടുത്തക്കണാ
ഞാത്രട്ടില്ല നമക്ക് കാർ ഒന്നുല്ല ആതൊന്നുമില്ലുടലുണ്ടാ വണ്ടി ഇടലിണ്ടാ ഉം ഞാനൻ പെർക്കെട്ടില്ല സ്കൂട്ടിക്കെന്ന ഇവിടെ ഹസ്ബൻറിന്റെറെക്കും ഓളേക്കലൊക്കെ ഉണ്ട് എന്നോട് പറയാം എന്നന്നൊക്കെ പറഞ്ഞിന്ന് മുട്ട വണെങ്കി പഠിച്ചോന്ന എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല ഇവർക്കൊക്കെ പിന്നെവ കുട്ടികളായി നിന്ന കുട്ടികൾ ഒരു സൈക്കിൾ കുട്ടിയന്നേരം സൈക്കിൾ ഉണ്ടായിരുന്നു ഒരു കുട്ടികളായി തന്നെ അവർക്കേ സൈക്കിൾ ബാലൻസ് ഉണ്ടായിട്ട് സ്കൂട്ടിന്നും അവരെ പഠിച്ചോന്നുല്ല അവരൊക്കെ സ്കൂട്ടി എടുത്ത് അങ്ങെനേ പോകും സൈക്കിൾ ബാലൻസ് ഇണ്ടായ സ്കൂട്ടീടെ
എൾപ്പണല്ലോ ഞാനെ ഇതേപോലെ ലൈസൻസ് ഒക്കെ ഇടുത്തു കാറ് ബൈക്കൊക്കെട്ത്തു പക്ഷേ കാറ് പൊറത്തെർക്കാനോരു പേടിയാണ് പേ മടില്ല ധൈര്യല്ല
തെ ഏഹ് റോട്ടിക്കൂടെ പോവാന്
അത് റോട്ടിക്കെറക്ക്യ ഏഹ് കൊയ്പ്പല്ല ഞങ്ങളെ വീടിന്റെ അടുന്ന് ചെറ് എട്ടടി വഴിയൊള്ളു അപ്പൊ അയ്ലെ പൊർത്തെറക്കാൻ കൊർച്ച് ബുദ്ധിമുട്ടാ അപ്രൊ ഒരു മതില് ഇപ്രൊരു മതില് ഇപ്പം മതിൽൻ്റുള്ളിക്കൂടെ അ അത്ര എക്സ്പീരിയൻസിള്ള ആൾക്കാർക്കെ അങ്ങനെ കൊണ്ടടങ്ങാൻ വെയ്ക്കൊള്ളൂ ബൻ്റൊണ്ടോവും പൊർത്തെറക്കി തന്നാല് ഓട്ടാൻ പറ്റും സ്കൂട്ടി കൊണ്ട് ഞാന് കുട്ട്യാളാക് ആക്കാനും മദ്രസ് കൊണ്ടെയാകാനും സ്കൂൾ കൊണ്ടെയാക്കാനും പിന്നെ ബസ്സെയ്റ്റാനൊക്കെ സ്കൂട്ട്യേറ്റ് എല്ലോടൊ പോവും
പഠിച്ചാ നല്ലതാണ്
അതെ അവനാന് കാര്യ
ആഹ് ക്കണ്ടല്ലോ നല്ല കാര്യാണ് അവര് ഓൽക്കൊക്കപ്പ വണ്ടിണ്ടായിട്ട് വിടാൻ ആളില്ല്യ തോണ്ട് ക വണ്ട്യൊക്കെ അവ്ടെ നിന്ന് കേടെരാ അവർക്ക് കാറിണ്ടോലെ വീ ട്ടില്ല അത് ഓട്ടാൻ അ ആളില്ല അത് അയിന്റെ ബാറ്ററി ഒക്കെ എർങ്ങി നാസാവ ആഹ് ഓള അമ്മോമോശൻ ഇതേമാതിരി പഠിച്ചി ന് ധൈര്യം പോര അയിന് പഠീണില്ല അയിന് എത്ര ത എയ്ത്യാലും അയിന് മനസിലാണില്ല എക്സാമിനൊന്നും കിട്ടിണില്ല അയിന് പ്പത്രട്ടം പഠിച്ചാൻ പൊയ്ക്കിണ് അത് അറിയോ അത് സ്കൂട്ട്യേറ്റ് നടക്കൂ ആഹ് അയ്ന് കിട്ട്യാത് എന്തോരുത് ഇല്ല്യാ അയ്ന് ഏഹ് കാറിന് പറ്റിണില്ല്യ സ്കൂട്ടി വിടോ ആള് സ്കൂട്ട്യേറ്റ് എല്ലോട്ത്തും പോകും പക്ഷെ കാർനെള്ളത് ഇതാണില്ല അപ്പൊ ഓല വണ്ട്യവിടെ കെടെക്കാ ഓക്കും ഓലെ ഇപ്പാക്കും ഓട്ടാവാണ്ടി വങ്ങിച്ച വണ്ടി അവിടെ കെടെക്ക വെറുതേ കെടെക്കാ എർങ്ങ കേടരാ ഇവടെന്റെ മോള്ളന്ന് കൊണ്ടടക്കലേ ഓനുല്ല കൊണ്ടടുക്കാന് അങ്ങനെ വണ്ട്യവടെ കടെക്കാ വറുതേ
ഓഹ് അയ് ശരി
ഓള് ഡ്രൈവിങ്ങ് പടിക്കാൻപോവാ അവൾ പറേണം ഇനി പഠിച്ചിണെ കൈഞ്ഞിട്ട് പേരെ കുത്തർക്കാൻ സൊയ്ര്യണ്ടാവല പിന്നവ്ട് കേലും പൊയ്ക്കോണ്ടിക്കണ്ടെരും അമ്മായ്മൊര് യാത്രന്റാളാ പെരേ കുത്രക്കൂല ച്ച് ഒന്ന് കെട്ന്നൊറ്ങ്ങാ സോഖണ്ടാവൂല്ല എടക്കേലും പൊയ്കൊണ്ടിരിക്കണ്ട്യരുന്ന യാത്ര എല്ലാർക്കും ഇഷ്ടം തന്നേട്ടാ ഞങ്ങളും പോലൊക്കെണ്ട് ഒയ്വ്ണ്ടാമ്പൊ എടേലൊക്കെ
ഏഹ് വെക്കേഷൻല് പോയീണ്ടാവോ
ഉം വെക്കേഷൻല് വെച്ചിട്ടല്ല ഉം ഏഹ് എവര് അയ്ന് വെക്കേഷൻല് ഇവ്ടെ ഇൻക്ക് കുട്ട്യാള് സ്കൂള് പോവാല്ല്യല്ലൊ ഇബളല്ലെ ഓളും കുട്ട്യാളല്ലേ ഓലോ ക്കെ സൗദീലേര്ന്നു ഓല് വന്നതാ
ഓഹ് അത് ശരി
കുട്ട്യാളവ്ടെ പഠ്ച്ചീന്നു ചേർത്തൊക്കെ ചെയ്യ അവ്ടെ പോയാ അവിടെ ചേർന്നു ഓലൊമ്പത് മാസപ്പം നിന്നിങാണ്ട് ഇപ്പ വന്നതാ
ആഹ്
പ്പൊ ഇവ്ടെ വന്ന ഇവടിം പോവും മാഡം മര്യോന് സ്കൂൾല് ഷെയറണ്ടായ്തൊണ്ടെ ഓന്സ് കൂളി ചേർക്കിണ കാര്യത്തിലാടെ ബുദ്ധിമുട്ടൊന്നുല്ല കൊണ്ടൊയാ ചേർ ക്കണെങ്കി ചെർക്ക ഇബടെ ഓലെ ഇമ്മാക്കുപ്പാക്കും പെരീൽ ആളില്ലാർഞ്ഞിട്ട് ഓൽക്കിങ്ങട്ട് വെരേഞ്ഞാ വെല്ല്യെ സൊ ക്കട അപ്പ അങ്ങനണ് അങ്ങന വന്നത
ആഹ് ആഹ് ആയ് ശരി ഇങ്ങളെ വീട്ല് ആരൊക്കെണ്ട് ഇങ്ങക്ക്
എനിക്ക് ഉമ്മേം ഉപ്പേയും ആഞ്ചാങ്ങളാര് ഒരനിയത്തി അഞ്ചാങ്ങളർടെ കല്യാണം കഴിഞ്ഞ് ഞാനാ മൂത്തത് എന്റെ ഉമ്മാന്റെ ഉപ്പാന്റെ ഇന്റെ താഴ അഞ്ചാങ്ങാള
വലിയർഥങ്ങളാ
ചേർത്തന്നെ ആണ് എന്റെ തയെ അഞ്ചാങ്ങമാര് പഞ്ചാത്തമാരായി എനിക്ക് കുട്ടികളായി ഒര അനിയത്തി മൂത്തതും നേരെ തയെ ഏറ്റ അടിഡാണ്ടത് ചെറിയതും പെണ്ണാണ് വടുല ആംഗങ്ങളാരഞ്ചാണ്
ഏഹ്
ഒരങ്ങള മോദിലാണ് ചെറിയത് ഉം
അയ് ശരി
ഇതൊ അഞ്ചാമത്തവന്റെ പെണ്ണ്ങ്ങളെ പ്രസവിച്ച്ച്ച് ഇപ്പ തൊണ്ണറൊക്കെ കഴിഞ്ഞള് തൊണ്ണൂറ ആയിട്ടില്ലോന്നോ ഓടെ കൊണ്ട കൊണ്ടന്നീന്നൊരു ഇഷ്ടം ഒക്കെ ഓള് വന്ന്അപ്പൊ ഓള് വന്നപ്പോ ഇവിടെ കണ്ടിട്ടില്ലായിരുന്നു കുട്ടിനെ സൗദിലിരുന്നപ്പോ പിന്നെ അങ്ങനെ കാണാൻ വേണ്ടി പോയരുന്നു
ആഹ്
ആപ്പൊ ഓരോ കാര്യത്തിനുള്ള മ ഒടാനും പയാനൊക്കെ ഞാൻതന്നെ എന്തേലും ഹോസ്പിറ്റൽ കേസ് ഇരുമ്പോഴോ അല്ല പ്രസവ കേസില് ‌ ഒക്കെ ഓടാനും
ആ അയിനാണ് വണ്ടി പഠിച്ച അങ്ങക്ക് ഒരാൾ ആ കേക്കണങ്ങക്ക് സ്വന്തയിട്ട് ഊട്ടി അങ്ങനെ പോവാ
വണ്ടിക്കെ ആങ്ങാളാരൊപ്പൊക്കെയിട്ട് ഇങ്ങനെ വരുംഓരോ ആവശ്യത്തിന് കൊണ്ട പോകന് ഞാൻ ഇവിടെ ഇങ്ങനെ മാറ്റി ഓല് വന്നിട്ടന്നെ കൊണ്ടോകും
ആഹ്
ആ നമ്മൾ ഇവിടൊന്നു ഇല്ല്യ ഓര് വ്ടെ ടെണ്ടാവുമ്പോ പിന്നെ ഓര് ങ്ങനെ കൊണ്ടടക്കാനോല്ണ്ടപ്പോ ഓലൊക്കെ പോകുമ്പളാ പോയപ്പളാണ് ബുദ്ധിമുട്ടറിണതേയ് ക്ക്‌ ഓലെപ്പ ഇങ്ങനെ നടക്കുമ്പൊ ൻക്ക് ബുദ്ധിമുട്ട് അറീലേര്ന്നു ഒല്ലൊക്കെ പോയപ്പളേയ് യപ്പൊ പിന്നെ ആങ്ങളാരാരേലൊക്കെ വെര്ണം ഓല് വെര്ണം ഞാൻ കുചുന്ത കഴിഞ്ഞോ പുട്ച് ഓല് വന്ന് കൊണ്ടോവും
ആഹ് അങ്ങനെ പോവും ഇങ്ങളെ അടുത്തൊക്കെ വീടുകളുണ്ടോ
ഓ ഇഷ്ടം പോലെ ന്റെ വീടും ന്റെ ഹസ് ബന്റിന്റെ വീടും പകുതിം പകുതിം മാരിയാണ് ഞങ്ങക്ക് ഇവട്ന്ന് അങ്ങട്ടും ഇങ്ങട്ടും സമാണ്
കാണോ
അല്ല കാണൂല പോക്ക് യാത്ര ഒര് പോലേണ് പറയാ പകുതി നടുക്കായിട്ട് ഒരേ ദൂരം ആദ്യൊക്കെ പതിനഞ്ച് രൂപന്റെ ഓട്ടോ ഒള്ളോയ്ന്ന് ഓട്ടോയ്ക്ക്‌ അങ്ങട്ടും ഇങ്ങട്ടും ഇപ്പ് പ്പപിന്നെ മിനിമം ചാർജെന്നെ ഇരുപതോ ഇരുവത്തഞ്ചോ മുപ്പൊക്കെ അയ്ക്ക്‌ണില്ലേ ആഹ് അന്നത്തെ കാലത്ത് പതിനഞ്ചേയ്ന്ന് അങ്ങട്ടും ഇങ്ങട്ടും പ്പയ്ന് ഓട്ടോ വിളിച്ചൊന്നും അങ്ങനെ പോവാ ത്തോണ്ട് അയ്ന്റെ റെയ്റ്റൊന്നും അറീല ഇപ്പ ഈ സ്കൂട്ടി വണ്ടിഒക്കെണ്ടാവുമ്പപ്പൊ ഓട്ടോക്കൊന്നും മാരി പോവുലല്ല വിളിക്കൂല
അതെ ആഹ്
പിന്നെ അയ്‌ന്റെ ആവശ്യം വെര്നില്ല അന്നൊക്കെ ഓട്ടോ വിളിച്ച് നടന്നൊക്കെ പോയിന്ന്. നടന്ന് പോയിന്ന് നടക്കാൻള്ളെ വയ്യെന്നൊള്ളു അന്ന് നടക്കാൻ വെയ്ച്ചിന്നു പക്ഷെപ്പൊ വണ്ടിണ്ടാവുമ്പോ പ്പൊ നടക്കാൻ വെയ്ക്കൂല പ്പവിടുന്ന് ആണ് വണ്ടിമ്മക്ക് കാല് വെ ക്കാ അങ്ങനാണ്ട് പോവ അതെന്നെ പ്പൊ പുടിയാടൊള്ളൂ ആഹ് അതാണ് ആഹ് വഴിഒ ക്കെ അന്നത്തെ വഴിന്നെ ഒള്ളു ഇപ്പളും പക്ഷെ ആരും നടക്കൂല അന്നൊക്കെ നടന്നിരുന്നു നടന്നു പോക്കും വരവും നല്ല സിമ്പിൾ ആയി തോന്നിന്നു ഇപ്പൊ ഇവിടുന്ന് ഒന്നാണ്ട് ഗേറ്റ്ങ്ങക്ക് കാലെക്കണെങ്കി നമുക്ക്‌ ഭാരല്ലേ അതാണ് പ്പത്തെഅവസ്ഥ
പ്പ അകത്തിരിക്കാന ഇഷ്ടം
എല്ലാർക്കും പ്പൊ അതന്നെ അയ്നനുസരിച്ച് അസുഖങ്ങള് ഇണ്ടെനും
അസുഖങ്ങള് കൂടുതലാണ് എല്ലാ അസുഖോ ഉണ്ടല്ലോ
ഉം എല്ലാ ആഹ് എല്ലാ സുഖം എല്ലാ സുഖങ്ങളുംണ്ട് എല്ലാ സുഖങ്ങളോടിം ജീവിക്കും ചെയ്യാ പക്ഷെ എല്ലാ അസുഖങ്ങളും ഇണ്ടേയ്നു അതാണ് പ്പൊ ഉം ഉം അതാണ് പ്പ എല്ലാം മെഷീൻ ആയപ്പോ ആൾക്കാർക്ക് അസുഖം വന്നു
അതെ
ഞാനൊക്കെ എന്തെല്ലാം ണ്ടാക്കിന് അറിയോ ആഹ് കൊഴപ്പല്ല്യ കൊഴപ്പല്ല്യ അത്രഒള്ളൂ ആഹ് വല്യെ വല്യെ വീടാളൊക്കെ വെച്ചിപ്പോ നല്ല നല്ല ഗെറ്റപ്പുള്ള അയൽ വാസിയോളും ഉം ഉം നല്ല ഗെറ്റപ്പ്ള്ള അയാൽവാസിയാള ഇവിടെ ഒക്കെള്ളത് പക്ഷെ ഇന്റെ വീടിന്റെ ന്റെ ഹസ്ബൻന്റിന്റെ വീടിന്റെ ക്കെ അവ്ടെള്ള നല്ല അയൽവാസിയാളാ ഇവിട്ത്ത് അയൽവാസിയാള് മോശാന്നല്ല പക്ഷെ ഒരു സഹകരണള്ള അങ്ങനത്തെ ഒരു ആ ക്കാരല്ല അല്ലാങ്ങനെ എപ്പളും പൊറത്തറങ്ങി സംസാരിച്ചോണ്ടുള്ള അങ്ങനത്തെ അല്ല ഇവിടെക്കെ ഒരു ഗമ ഒരു ഗമേല് ജീവിക്ക്‌
ഞങ്ങളെ ഇവടെക്കെറഞ്ഞ ഞങ്ങള് വൈകുന്നേരായാ പൊർ ത്തെറങ്ങും പിന്നെ ചായ കുടിക്കാൻ പോവും എല്ലാരും കൂടെ പിന്നെ എന്തെങ്കിലൊക്കെ ഇതിന്റെ എടക്കല്ലേ ക കത്ത് പാട്ട് അതൊക്കെ ഞങ്ങളൊരാളെ വീട്ടിലെച്ച്ട്ട് എല്ലാരും കൂടെ ഫ്രൂട്ടസ് കൊട്ന്ന് കട്ടെയ്ത് കത്ത് പാട്ടൊക്കെണ്ടാക്കി എല്ലാരും കൂടെ മിക്സ് ചെയ്ത് കഴിക്കും ഇ തമാശയും അങ്ങട്ട് പർഞ്ഞ് ഇങ്ങട്ട് പർഞ്ഞ് ഞങ്ങളെല്ലാരും ങ്ങനെ കൂടും
നല്ല അങ്ങനെയൊക്കെ ആകുമ്പോ നല്ല രസമാണ് മ് നല്ല രസം അങ്ങനെ ആകുമ്പോൾ ഇവിടെന്ന് ഞങ്ങളുടെ ആ ഏരിയയില് അയിനെ പറ്റി പറ്റിയ അലവാസികളെല്ലാം ഒക്കെ വലിയ വലിയ വീട് വച്ചിട്ട് വലിയ ഗ്ലാവ് വച്ചിട്ട് വല്ല്യ ഗാമില് ഇങ്ങനെ ജീവിക്കണ ഒരാൾക്കാര ഒരു കെറ്റപ്പില് ഇന്റെ വീടിന്റെ അടുത് ഇപ്പൊ നിങ്ങൾ എന്റെ വീടിന്റെ അവിടിന്റെ ഹസ്ബൻ്റിന്റെ വീടിന്റെ അവിടെ എന്റെ മോളെ കെട്ടിച്ച വീടിന്റെ അവിടെകെ എല്ലാ സധനങ്ങളു ണ്ടായ്താ അ ഇവിടെ അത്രാണ് പോരാ ഞങ്ങൾ നിക്കുന്ന ഏരിയയില് വന്ന് പെടുമ്പോളല്ലേ ഓരോന്നും അറിയ നങ്ങൾ കൂടിരുന്നിട്ട് ഇരുവതിനാല് വർഷൊക്കെ ആയിട്ട് അപ്പൊ അത് അതിനോട് ഇങ്ങനെയാണ് പൊരുത്തപ്പെട്ടു പോയി
ആഹ് ആ ആ്
ഓക്കെ ഞങ്ങളും ഇപ്പൊ പറഞ്ഞാതിരി കത്തുപാട്ടൊന്നൊക്കെ ഉണ്ടാക്കിരുന്നു എന്റെ വീട്ട് പോയിട്ട് ആങ്ങളോടെ പോയിട്ട് കൂടിക്കാണ്ട് ഞങ്ങൾ എല്ലാരും കൂടി ആങ്ങളുടെ മക്കള പോലെ എല്ലാവാരും കൂടി കൂടിട്ട് ഉണ്ടാക്കി ഫാമിലി ഫാമിലികളൾ എല്ലാവരും നല്ല രസോരുന്ന്
അയൽവാസികൾ രസാണ്
ഉം ആഹ് പറയണ്ടോ ഉ അന ആ ഒത്താല ആ അത്ര രസം വേറെ ഒന്നുംല്ല അപ്പൊ എന്നും നമ്മൾ കാണുന്നോൽ നമ്മളെ മറ്റേ നമ്മൾ കുടുംബത്തിക്കും കൂട്ടത്തക്കും എപ്പോളേലൊക്കെല്ല പോവുള്ളൂ എന്നും പോവൂലല്ലോ എന്നും കാണു അയൽവാക്ക ഉള്ളലല്ലേ
ആഹ് അതന്നെ
ഉ ഞാനൊക്കെ പിന്നെ എന്തോ എല്ലാം കൊടുത്ത് അങ്ങനെ വി പട്ട കൊടുത്ത ഉണ്ടായിക്കോന്നുന്നേ ഞാൻ ആ വന്നപ്പോളൊക്കെ ഇണ്ടായീന്നു പക്ഷെ നമ്മക്ക് അങ്ങോട്ട് അത്ര ക് പോരാ അങ്ങോട്ടന്നോരൊന്നും അത് സഹകര
ഏ
ഇനി എന്താ ചായക്ക് കടി ഇന്ന്
ഇന്ന് വൈകുന്നേരത്തിന് കപ്പ് കേക്ക് ആക്കിക്ക ഇപ്പൊ അത് മതി ഇനി അങ്ങനെ പോട്ടെ
മോള് വന്നപ്പോ അത് കൊല പഴുത്തുമ്പോ പഴയൊക്കെ കൊടുത്തയച്ചു ഇപ്പൊ കുട്ടിയൊക്കെ വരുമ്പോത്തനൊക്ക എന്തേലുമൊക്കെ ആയി അമൃതപ്പൊടി കൊണ്ടന്ന്ക്ക്ണ് അമൃതപ്പൊടി ഭയങ്കര ഇഷ്ടാ ഓളെ കുട്ടികൾക്ക് വെറുതെ പച്ച പച്ചപ്പൊടി കോരി തിന്നും
ആഹ്
ഉ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ആ എന്നാ ശരി മ്